ഹലോ. ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാ ശേഷം?
നല്ലതന്നെ.
മ് എന്താ സുഖായിട്ട് അങ്ങനെ പോകും എന്റെ നാട്ടിലെ അവസ്ഥം ചൂടോ - ക്കെ എങ്ങനെയുണ്ട്?
ആഹ് ഇവിടെ ചൂട് ഭയങ്കരണ് സഹിക്കാൻ പറ്റാത്ത- ചൂടാ മഴണ്ടോ അവിടക്ക്?
കേട്ട ഒന്നിപ്പോ എന്റെ വീട്ടക്കൊക്കെ വിളിച്ചപ്പോ രൊക്കെ പറഞ്ഞു നല്ല മഴയാണ് അവിടെയന്ന്. പക്ഷെ എവിടക്ക അത്ര മഴയൊന്നുംല്ല. എന്നച്ച കഴിഞ്ഞാല് നമ്മ ഒരുെ രണ്ട മണിയക്കെ ആയപ്പോ നല്ല- ക്കെ വെട്ടി നല്ല കാറ്റൊക്കെ ആയിട്ട് ഒന്നരു വരവ് വന്നു നമ്മ- തേങ്ങട്ടതൊക്കെ അതൊക്കെ വേഗം എടുത്ത് വച്ച നമ്മള് പക്ഷെ അത് വേത് വഴിക്ക- പോയിന്നന്നെ കണ്ടില്ല, കാണുന്നുണ്ട് രണ്ട് മനയായപ്പോ - ക്ക രണ്ട മണിയപ്പക്ക ഉച്ചപ്പന്നെ നന്നായിട്ട് ഇക്കും ആ- വണ്ട് ണ്ടായി വന്നു ചാറ്റിയത് പോലല്ലോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ- ആഹ് ഒരു ഒരു തുള്ളി ഇങ്ങോട് പാഞ്ഞു അത്ര തന്നെ.
അതല്ലെ ഇന്ന് ഇവിടേക്ക് മഴയ വന്നില്ല അവ എ പോ മഴക്കാർ ണ്ടായിരുന്നു വൈകിട്ട്- പക്ഷെത് മയൊന്നും പെ -
ആഹ് ആ് രണ്ടു ദിവസം മുന്നേ രാത്രി രാവിലെയൊക്കെ പകലൊക്കെ- മഴ ഉണ്ടായിരുന്നല്ലോ.
അതെ ആ നല്ല അങ്ങണ്ട് തണുത്ത് നല്ല സുഖായികന്ന് ഉറങ്ങാൻ പറ്റി. ആ അത്തിക്ക് ചൂടായിപ്പൊ ഈ രണ്ട് ഈന്നല്ല-
എന്നങ്ങിട്ട് ഫുഡൊക്കെ കഴിച്ചാ?
ഇല്ല ഫുഡ് കഴച്ചിട്ടില്ല. ഇത് കഴിക്കണം സമയവണല്ലോള്ളോ അവിടെ എന്തായ കഴിഞ്ഞ?
ഫുഡ കിഞ്ഞു ഞാനും മക്കള് മാത്രം. അത്രേ ഉള്ളൂ വീട്ടില് അപ്പൊ പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോ ഞാനോട് കഴിക്കും പിന്നെ അപ്പ ആരെ വെറ്റ് ചെയ്തിക്കണ.
അതെ ആഹ ആളോടെ പൊറത്താണോ? ആഹ് ശരി ഓക്കെ എന്താണ് ഫുഡ് രാത്രിക്കൊക്ക് എന്താ?
സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല അന്ന് ഉച്ചക്കത്തന്നെ ആട്ടന്ന് അഡ്ജസ്റ്റ്- എന്നന്ന മടി പോല്ലെ അപ്പൊ രാത്രിക്ക് സ്പെഷ്യല ആട്ടി ഒന്ന ഉണ്ടാക്കി- അെങ്കിൽന്നെ ചപ്പാത്തി എന്തെങ്കുംയിട്ട്ങ്ങനെ ക
പിന്നെ നമ്മൾ ആ മക്കളും കൂടി നമ്മളൊക്കെ തട്ടിക്കൂട്ടലല്ലോ
മക്കള ഇഷ്ടന് നമ്മുടെ നട്ടിക്ക കുളോ ക്യ
അവർക്ക് കൊഴപ്പ വെച്ചത് കരിച്ചത് മതി അങ്ങനെന്നെ ആയിക്കോട്ടെ എല്ലാത്ത അവസ്ഥ ഇപ്പ അതന്നെ ആഹ അെ പിന്നെ അവിടെ എങ്ങനെയാ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ
വെള്ളത്തി ഇതിനന് അത്ര വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ ഞാന് ഞങ്ങള് പുറത്തായിര ഇപ്പോ കുറ ദിവസമായിട്ട എത്തിട്ട് പതിനഞ്ച് ദിവസമായിട്ട ഹസ്ബെന്റട്ത്തീർന്നു ഞങ്ങള് പിന്നെ എല്ലാരും വിളിച്ചപ്പോ പച്ചപ്പ പറഞ്ഞന്ന് മൂന്ന് റിംഗ ഉള്ളൂ ചഞ് ഉപയോഗിക്ക്പോ കുറേന്നാവുമോ എന്നൊക്കെ പറഞ്ഞ ഇ ചെയ്യ പക്ഷെ നമ്മള് വന്നിട്ട് ഉപയോഗിച്ചിട്ടും നമ്മൾ അടിക്കുന്ന സമയത്ത് രണ്ടറിങ്ങിലേക്ക് വരും പിന്നേം കൊറച്ച് കഴിയുമ്പേക്കിന് മൂന്ന റിങ്ങക്ക് തന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വലിയൊ ഒരു ശ്യാമ എന്ന് പറയാൻ മാത്രല്ല പക്ഷെ എന്റെ വീട്ടിലൊക്കെ അത്യാവശ്യം കട്ടോ ആകെ അഞ്ഞൂറ് ലിറ്ററിന്റെ ആ ടാങ്ക് നമ്മൾ രണ്ണ്ട് പ്രാവശ്യയിട്ടെ നിറയണൂള്ളൂ
അതെല്ലേ ആഹ്
അവിടേക്കെ വെള്ളത്തിന്
ആഹ് അവിടെങ്ങനെ മറ്റേ ലൈൻ പൈപ്പാണോ അതോ
നമ്മള ഏയ കൂ ഒന്ന ഇപ്പൊ പുതിയ പദ്ധതിന്റെ പ്രകംങ്ങനെ ജസ്റ്റ് ഇങ്ങെ പൈപ്പ എല്ലടത്തുംങ്ങനെ കീറിട്ട് പെയക്കണ് അത്ര തന്നെയ ഉള്ളു അല്ലാണ്ട് ഇതില്ല നിങ്ങക്ക് ഇണ്ടാടെ വെള്ളം കിട്ടുവോ അങ്ങനെ കിട്ടുവോ
ആഹ് ഇവിടെ എന്താണ് എന്റെ വീട്ടില് വെള്ളത്തിന്റെ പ്രശ്നം